ഹലോ
ആഹ് കേക്ക്ന്ന്ല്ലേ
ആഹ് കേൾക്കുന്നുണ്ട്
ആഹ് എന്താ വിശേഷം
ആഹ് ഇത്തിരി സൗണ്ട് കുറവല്ല ട്ടോ
സൗണ്ട് കുറവ മഴയുണ്ട് ഇവിടെ
ഏഹ്
മയപെയ്യ്ന്ന്ണ്ട്റിയ.
എന്തോന്ന്
മാ
ഉം നെറ്റ് ഇഷ്യൂ എന്തൊണ്ടോ ആഹ് ഇപ്പം കേക്കാം കേൾകാം
ആണോ
ആഹ്
മഴ പെയ്യ്ണ്ട് അതാ ആഹ് ആഹ്
ആയ്യാേ വെടാെക്കെ നല്ല വെയ്ല്
ഏഹ് ആഹ് ഇവിടെപ്പോ എങ്ങനെയാ ആഹ് വെടെങ്ങെനെ വെയ്ല്ണ്ടേര്ന്നു ഇപ്പ വെ വെയ്ല്‌പ്പോ ഇന്നൊരു മഴന്റെ ദിവസാണല്ലൊ
ഉം ഉം ഇവിടെന്ന് നല്ല വെയിലായിരുന്നു ഇപ്പഴും വെയിലുണ്ട്
ഏഹ് എന്താ ഓരോ ഭാഗത്ത്ക്കും ഓരോ കാലാവസ്ഥോണ്. ഞങ്ങക്ക്ന്ന് രാവിലെ തൊട്ടേ ഭയങ്കര മഴയാ
അയ്യോ ഇവിടെ രാവിലെ ഇട്ട് ഇന്നലെ എല്ലാം നല്ല വെയില
ഒരു കുറച്ച് ടൈംമ് ഫ്രീയാണെന്നുണ്ടെങ്കില് അതിന്റെ ഡബിള് തരും പെയ്യും പിന്നും എന്താ വെയിലിലൊ അല്ലെങ്കി വയറി അങ്ങനെയാണല്ലെ
എന്തെ ഏ, ചായ ഞാൻ കുടിക്കാറില്ല
ആഹ ഹ ആഹാ
ആഹ ചായയും കാപ്പി ഒന്നും കടിക്കാറില്ല, ആഹ പിന്നെ
എന്തോ എആ ഫോൺ ഇച്ചിരി ക്ലിയർ ആവാനോണ്ട് സൗണ്ട് എട്ടോ
ആണോ ആഹാ
ആഹ
റേഞ്ച് ന്റെ പ്രശ്നം കൊണ്ടണ
ആഹ
റേഞ്ച് ന്റെ എന്തേലും പ്രശ്നം ആണോ
നെറ്റിൻന്റെ ആഹ പിന്നെ അവിടെക്കെ എങ്ങനെ ആണ് കൃഷി ഒക്കെയുണ്ടോ
ആഹ അവിടെ എന്താ വീട്ടാവശ്യങ്ങൾക്കക്കെ കൃഷികളാണ് അല്ലാതെ അ
വീട് നിൽക്കണം തോ എന്ത സ്ഥല തനെയ ഉള്ളപ്പ അവിടെ നമ്മുക്ക് വീട്ടൊക്കെുള്ളതായാ കപ്പ പിന്നെ പച്ചമുളക് അങ്ങനത്തെ ചെ ചെറിയ നമുക്ക് അങ്ങനെ മറ്റേ പത്തായന്റെ അടെന്ന അങ്ങക്ക അവിടെ എങ്ങനെ
ഓ അങ്ങനെ കൃഷികളെക്കെ ഉണ്ടന്നെ
അവിടെ എങ്ങനെയാണ്
ഇവിടെ ഇവിടെ ചെറിയ കപ്പയൊക്കെ വെച്ചിട്ടുണ്ട് ചെറിയരീതിയില്
ആഹ പുറത്തന്ന് കൊടുക്കാ ഉള്ളത് അതോ വീട് വീടിന്
ആഹാ ബാക്കി അധികം ഉണ്ടെങ്കിൽ നമ്മള് വിക്കുകയും ചെയ്യും
ആഹ് ആഹ ആഹ ആഹ
പിന്നെ അപ്പുറത്തുള്ളവരൊക്കെ തന്നെ വന്ന് വാങ്ങിക്കാറുണ്ട്
ആഹ്
ഉം
ഉം
പിന്നെ ഏഹ് എന്തോന്ന്.
ചെടികളൊക്കെ ഉണ്ടോ.
കുട്ടികളോ
അല്ലാ ചെടി.
എന്താന്ന്.
ചെട്യാളായ്റ്റെ ചെടി. എന്തെങ്കിലും നട്ടിട്ട്ണ്ടോ.
ചെടികളോ ചെടികള് അങ്ങനൊന്നുല്ല. ഹ് വല്ല ചമ്പരത്തി റോസ അങ്ങനെ അങ്ങൻത്തെള്ള ചെടികളെ ഉള്ളെത്, അല്ലാതെ ചെടികളായിട്ടൊന്നുല്ല.
ആ
ഉം ഉം
ആഹ്
എന്താ വർക്ക് ചെയ്യാന്നോ
അല്ല ഹൗസ് വൈഫ
ഹൗസ് വൈഫാല്ലേ
ആഹ് മാക്കള് സ്കൂള്ക്ക് പോയതാണ്. അവരെ വെയ്റ്റ് ചെയ്ത് നീക്കാണ്.
ഓ വരാ സമയായല്ലല്ലേ.
ആഹ് ആയി.
ഇഞ്ഞിപ്പോ മക്കള്.
ആഹ് മക്കള് വന്നാ പിന്നെ ഫ്രീയല്ലല്ലോ അതുവരെ. ഇങ്ങനൊക്കായിട്ട്ങ്ങനെ പറയുംക്ക്. അയ്ന്റെ പേരൊന്ന് മയങ്ങാ ഇണ്ടെങ്കി മയങ്ങും
മക്കൾവരുമ്പോ സ്പെഷ്യലായിട്ട് വല്ലൊ ഉണ്ടാക്കി കൊടുക്കെണ്ടേ.
ആഹ് അല്ല ഇണ്ട് ഉണ്ടാക്കി വെച്ചത് ഇണ്ട്. ആഹ് ബ്രെഡ് പൊരിച്ച് വെച്ചിട്ടുണ്ട്.
ഉം ഉം ഉം ഇപ്പം വരോ ഇനി ഒരാളെ ഉള്ളോ?
അല്ല രണ്ടു പേരാണ് എൽ കേ ജി.
രണ്ട് പേര് രണ്ട് രണ്ട്പേരു ഒരുമിച്ചാ ന്നൊ എഴുത്ണത്.
ആഹ്. രണ്ട് പേരും ഒരുമിച്ചുള്ളതാ അവര് ഒരുമിച്ച
ഒഹ് ട്വിൻസ് ആണോ?
ആഹ് അതെ.
ഓഹ് ഓഹ് അ എന്തായാലും പേരിനകത്ത് ഇങ്ങനെ കെടക്കുന്ന കണ്ടായിരുന്നെ പക്ഷെ.
ഹലൊ മക്കളൊക്കെ
എനിക്കൊരാള് ഒറങ്ങുന്ന എടക്കെടക്ക് ഉറങ്ങുന്നു. അവക്ക് മൂന്ന് വയസ്സ്.
ആഹ് അഗലവാടി പോവ്ണ്ടോ?
അംഗലവാടീലാക്കി. ഇന്ന് വിട്ടില്ല. ചെറിയ ചൂട് അല്ല ചെറിയ ചൂട് പോലെ. കൊണ്ടാവണ്ടന്ന് വിട്ടില്ല.
ആഹ്. പറഞ് വെച്ചിട്ടില്ലാലെ.
ഏഹ്.
പനിയൊക്കെ ആകുമ്പോ ഒരു പേടിയാണലോ ചെറിയ മക്കളൊക്കെ ആകുമ്പോഴ്. പെട്ടെന്ന് ണ്ടകത്തി വരാനാ.
ഉം അതുകൊണ്ട് ഇന്നും വിട്ടില്ല.
ആഹ് അവിടെ എടുത്തന്നെയാണോ അംഗനവാടി.
ഓഹ്.
അവിടെ എടുത്താണൊ ആഗലവാടി.
ആഹ് ഇവിടെ അടുത്ത് തന്നെ അങ്ങനവാടി ഇവിടെക്കെടെന്ന് ഒറങ്ങുവ. ഉം.
വീട്ടിൽ പിന്നെ ആരക്കെയുണ്ട് ഒറ്റകെന്നയാണോ താമസം.
എന്തോന്ന.
വീട്ടിൽ ഒറ്റകെനെയാണോ താമസം.
അല്ല അല്ല അമ്മേഛനൊക്കെണ്ട് എല്ലാരും ഒണ്ട്.
ഭർത്താവിന്റെ അമ്മ അഛനോ അതോ? സ്വന്തോ ആഹ് ആഹ്. ഇതന്നെയാണ്.
ഹേ-
അടെ എന്ത രാത്രികൊക്കെ ഫുടോക്കെ ആയോ.
രാത്രിലേക്ക് നമ്മുക്ക് ഉച്ചയ്ക്കത്തെ ചോറും. കറിയൊക്കെ തന്നെ പ്രത്യേകിച്ച് ഇവിട ആർക്കും പ്രത്യേകിച്ചോന്നും വേണ്ട.
ആഹ് ചൂടോടെള്ളതൊന്നും വേണ്ടല്ലേ.
വേണ്ട വേണ്ട ഇതാ കറിയൊക്കെ. കറിയക്കെ മിക്കപ്പഴും വൈ രാത്രിലായിരിക്കും ഒണ്ടാക്കുന്നത് അപ്പൊ പിന്നെ അത് അധികം കാണും ഉച്ചക്കത്തേക്ക് അന്നരം അതങ്ങ് എടുക്കും‌ ഉം
ഇന്ന് ഇന്ത രാത്രികക്ക് കറി ഇണ്ട അതോ നി വെച്ച്ട്ട് വേണോ
കറി
വെച്ച്ട്ട് വേണോ രാത്രിക്ക്‌ കറി
കറി രാത്രി വെക്കുന്നത് നമ്മൾ രാത്രി എടുത്തട്ട് ബാ ക്കി ഒണ്ടെങ്കി ഉച്ചക്കെടുക്കും
പോയ്‌ കടുപ്പം
ആഹ്
ആഹ് ഇന്ന് എന്താ കറിം
ഇന്ന് തേട് കറി വെച്ച് ഞാനത് തേടാര്ന്ന് കെട്ടോ തേട്കറി വെച്ചു.
ആഹ്
പിന്നേച്ചി ഇതിലെ ചീനി വ്ള് ചീനി ഇതിലേ കൊണ്ട്പോയി അന്നേരം അവരെ കയ്യീന്ന് ചീനിയും വാങ്ങിച്ച് പക്ഷെ നല്ല ചീനിയാര്ന്ന് നല്ലത് വേവ്വൊന്ന് അറിയാത്തത്കൊണ്ട് നമ്മള് ഒര് കിലെ വാങ്ങിച്ചിട്ടൊള് നല്ലതുപോലെ വേവ്ന്ന ചീനിയാര്ന്ന്
ആഹ് അഹ് അ പിന്നക്കെ ഇടിക്കണ്ടേ കൊറച്ചും കൂടി വാങ്ങിയാമതിയെരുന്നു
ഏഹ്
അപ്പൊ കരുതിട്ടാണല്ലേ കൊറച്ചും കൂടി വാങ്ങിയ മതിയാരുന്നൂന്ന്
ആഹ് വ്ടെ ഇവ്ടേം മഴക്കോള് കെറിക്കൊള്ള്ന്ന് ഇത്ര നേരം നല്ല വെയിലാര്ന്ന്
ആഹ് ഇവിടങ്ങനെ ചാറീര്ന്നു
മഴ പെയ്യുന്നൊണ്ടോ അവിടെയും ഇല്ലിയോ
ആഹ എപ്പോ ബസ്സ് ഇതിലെ വെരുന്നുണ്ട്‌പ്പോ ഇപ്പൊ എവ്ട്ന്നാ വെര്ന്നെ
ആഹ് പിന്നെ
ടും
കുട്ടികള് വന്നോ
ഹ്ഹ് വന്നക്
ബസ്സ് വന്ന് രണ്ട് പേ രണ്ടു പേരും രണ്ടു പേരു വന്നാ
ആഹ് വന്നു അവര് ബസ്സിന് വരുന്ന ഹഹ സ്സിലാണ്
ആൺകുട്ടികളാന്നോ അതോ
ആഹ്
ഉം ഉം ഉ അടിയെക്ക കൂടുവോ എത്ര വയസൊണ്ട്
അവർക്ക് നാലര ആ
എ ഒ എൽ കെ ജി അതോ യു എൽ കെ ജി ലെ അ ഓ ഓ ഓ ഓ അ കുരുത്തക്കേട് ഒക്കെ ഹ് കുരു കുരുത്തക്കേടൊക്കെ ഇണ്ട് ആഹ് അതെ ഒള്ളായിരിക്കും ഉം വീട്ടിൽ വേറെ ആരൊക്കെ ഒണ്ട്
വീട്ടില ന്താ ആഹ് ബർത്താവിന്റ ഉമ്മ ഒണ്ട് പിന്നെ അതല്ല അങ്ങനെ ഒള്ളു നാല് മൂന്ന് ഭർത്താവോണ്ട്.
ആഹ് ആഹ് ആഹ്
പിന്നെ വേറെന്തൊക്കേണ്ട്?
അവിട്ണ്ട അവ്ടെ മോ മോളാ മോനാ?
ഏഹ്
മോളാ മോനാ അവ്ട്ത്തത്?
മോള് മോള് മോള് ആഹ്ആഹ്.
തായ്‌ലൻ്റ്റ് എന്തെങ്കിലു എന്താണുണ്ടോ കുറുബെന്തെലുണ്ടോ?
ഓഹ് പയങ്കരവാശിയാ.
ആഹ്ഹ
ഉം ഇപ്പതന്നെ വാശിയെടുത്ത് രണ്ടടി കിട്ടി കടന്നൊറങ്ങണ്. വെള്ളത്തി വെള്ളം തുറന്ന് വാ കെഴ് കാൻ പോയി. വാഴയ്പോയിട്ട് വാ ഞാൻ കഴുകി കൊടുത്ത് ഇയാള് കൈ കഴിവീട്ട് പോയി അവിടിരുന്ന് ചെടിച്ചട്ടിയിരിപ്പുണ്ട് ചെടിച്ചട്ടിയിലെ മണ്ണ് പോയി മാന്തി. ന്നാ ന്നിട്ടവിടെങ്ങീരുന്ന് ആ വെള്ളത്തിന ട്ടങ്ങിയിരുന്നു.
ആഹ് ആഹ് ആ ആഹ് ഓര് ഓര്ക്കെന്നെ
ആഹ് ന്നിട്ട് ഞാൻ ചെന്നിട്ക്കാതെ കരച്ചിൽ നിർത്തത്തില്ല. ഉം പിന്നെ ഓയി പോട്ടേന്നൊക്കെ പറഞ്ഞ് ഇടുത്തോണ്ടന്നപ്പത്തേകൊച്ചിന് സമാധാനായി.
ആഹ്ഹ ആതൂരാത്തില ഇങ്ങള് ഓല് അടി കൊടുക്കോള്ളോര് കൊറ്ച്ചേരം കച്ചറുണ്ടാക്കും. പിന്നെ ഞ ൻക്കും തന്നെ ഭയങ്കര സങ്കടയ്ക്കാരം പിന്നെ. അടി കൊടുത്തു കഴിഞ്ഞ. അപ്പൊ പിന്നെ പാവല്ലെരുതി പിന്നെടുത്ത് സമാധാനിക്കുകയും ചെയ്യും.
ഉം എങ്കി ശരി.
ആഹ് ശരി ന്നാല്.